ആ
കേൾക്ക്ണ്ടോ
ആ ഇപ്പം കേക്ക്ന്നണ്ട് നേരത്തെ നെറ്റ് വർക്കിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടേര്ന്ന് തോന്ന്
ആ കെടക്കാറായോ
ഇല്ല ഫുള്ളേര് ഫുഡ് കഴിക്ക്ന്നോണ്ട് എനക്ക് രണ്ട് ദെസായിട്ട് പനി ഏനും. പനി ഉം പനിയും ചേമയെക്കെ
ഡോക്ടറെ കാണിച്ചില്ലേ
ആ ഇന്നലെ പോയി കാണിച്ചു പക്ഷേ ബയങ്കര പെയിനും മേലോക്കെ ബയങ്കര വേദന
ആ ഇപ്പൊ പനിയൊക്കെ പേടിയാണ് കാരണം മഞ്ഞപ്പിത്തം നല്ലവോണം ഒണ്ട് ഞങ്ങള് അവടക്കേ
ആ
ഞങ്ങളെ വീടിന്റെ അട്ത്തില്ലേ ഒരു താ തന്റെ ഓലെ ബ്രദർനേ മഞ്ഞപ്പിത്തണ് അങ്ങനെ ഒന്നും അസുഖമൊന്നു ഇല്ലേനി പെട്ടനൊ ഒര് പനി വന്നാണ്ട് ആ വേദനേം, ഛർദ്ദി ഒന്നും ഇല്ല മഞ്ഞപ്പിത്തിന് ഛർദ്ദി ഒക്കെ ഒണ്ടാ ല്ലേ സാധാരണ അപ്പം ലിവർന് ബാധിച്ച്ന്ന് പറ
അള്ളാ അത്രയും ഒണ്ടായിട്ടും അന്നേരം അങ്ങനെ ആ ചെലപ്പ ആദ്യേ ഉണ്ടാവെനേ ക്കൂ
ആ കാണാൻ കഴിഞ്ഞ്ട്ട് ഇണ്ടാവൂല പക്ഷേ ഛർദി അങ്ങനത്തെ ബുദ്ധിമുട്ട് ഇതെന്നും ഇല്ല അവന് പച്ചക്കറി കടയില് പച്ചക്കറിയെക്കെ എടുത്ത് കൊട്ക്കാണാ പണിയാണ് ടൗണിലും ആണ് അവ ശികല്ല വേറെ ആർക്കോ ഉണ്ടായിനല്ലോ ഇനി അത് പകർന്നതായിരിക്കും വാേണെങ്കി
ചെലപ്പോ അങ്ങനെയ്ക്കും ഇപ്പ ഇണ്ട് എല്ലരുടെം ശീഖല്ലയോ എ
ശിഖല്ല ഞങ്ങളെ ഇവടെ ഒരു ആ പഞ്ചായത്തില് ഇണ്ട്ന്ന് കേട്ട്
ആ അയിന് മറ്റേ എങ്ങനെ പനിയും വയറിളക്കവും ഛർദി അതൊക്കെ തന്നെയല്ലേ
ആ അതന്നെയാന്ന് പറഞ്ഞു
ആ
ഹോസ്പിറ്റലിലൊക്കെ ചെന്നാ നല്ല തെരക്കാണ് ഇപ്പോം
ആ നിപ്പ നി
നിപ്പ ഇവിടെ കോഴിക്കോട് ജില്ലയിന്ന് ഒരാൾക്ക് സ്ഥിരീകരിച്ചൂന്ന് പറഞ്ഞല്ലോ
ആ എപ്പന്റാലി
ഉം അതാ അവി
ആ ആ ആ
കൊറോണയും നിപ്പയും എന്തൊക്കെയാ അസുഖങ്ങളാ കടന്നു പോയത്
ഇപ്പ പലയാ അസുഖം എല്ലടം ഒണ്ട് ഓ എനിക്ക് വയന അത് മഴ കാലായാലോ അതും പേടിയാണ് വെള്ളപ്പൊക്കോ ഉരുൾപൊട്ടലോ
ഉം ഇനിപ്പോ ഈ വെയിലെറക്കണേനൊക്കെ വേണോങ്കി മഴ പെയ്യാണ്ടാക്കും
ഒറപ്പായിട്ടും ഇപ്രാവശ്യം ശരിക്കും മഴ പെയ്തിട്ടില്ലാലോ ജൂണിലൊക്കെ നല്ല
ക്കെ
വയനാട് ദുരന്തപ്പൊ ജൂലൈലല്ലേനു
ആ ഓ ഓ വല്ലാത്തൊരു നാടിനെ നടിക്കയൊരു ദുരന്തം അത് വയനാടുകാര്
ഏ പറയാനൊണ്ടോ
ഉം ശങ്കരപ്പട്ട്
അല്ല അതൊക്കെ ഫോണില് ഓരോരുത്തരെ ശരീരൊക്കെ
ഇവിടുന്നൊക്കെ ആൾക്കാര് പോയി എന്റെ ബ്രദറും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ക്വാറന്റയിൻ മറ്റേ സ്കൂളിലേക്കൊക്കെ ഫാമിലി ത്ത് സാധന ഒക്കെ ആയിട്ട്
ആ
ഉള്ള ഫുഡ് ഒക്കെ ഇട്ട് എന്റെ വീട്ടിന്ന് എല്ലാരും പോയിട്ടുണ്ടായിരുന്നു
അതന്നെപ്പോ കണക്കില് ഇല്ല ആളുകളൊന്നും അൽ ജില്ല മരിച്ചത് അറിയണ്ട് കണക്കൊന്നും ശരിക്കും ഓല് പൊറത്ത് വിട്ടിട്ടില്ല
ഇല്ല ഒരു സ്കൂളത്തെ മുഴുവനും കുട്ടികളും മരിച്ചന്നുകേട്ട പിന്നെ എന്ത് പറയാനാ
ഉം ആ നാടന്നെ ഒരു ഗ്രാമം മൊ ഇത്തണ ഒലിച്ച് പോയേക്കല് ഒരു ഉരുൾപൊട്ടലല്ലേ ഒര് ചെറിയൊരു ഇതാല്ലേ നമ്മള് പേടിയന്നെ ഇപ്പളൂ വയനാട്ടില് പേടി തന്നെയാണ് ഈ വർഷം പ്രതീക്ഷിക്കാന്ന് ഇങ്ങനെ
കാണണണ്ട് ആ അപ്പഴത്തേക്ക്‌ എല്ലാരും മാറി താമസിക്കാനോ
പക്ഷെ നമ്മുക്ക് നമ്മളെ വീടൊന്നും വിട്ടണ്ട് പോവാൻ കഴിയൂലല്ലേ
ഇല്ല നമുക്ക് അതന്നെ ഒരുപാട് ഇഷ്
നമ്മളെത്ര ആ അതെ നമ്മളെത്ര ത്യാഗം സഹിച്ച് ഒരുപാട് നമ്മളെ ഇഷ്ടങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ ആ വീട് വെച്ചതേ ചരോ ഒരു വീടാവട്ടെ ചരിച്ച് നമ്മളെ സ്വപ്നങ്ങളും
എത്ര കഷ്ടപ്പെട്ടിട്ട് എത്ര ആ ആഗ്രഹിച്ചിട്ടുണ്ടാക്കിയ വീടായിരിക്കും
അതൊക്കെ ഒരു ഒറ്റ രാത്രി കൊണ്ടാ നഷ്ടപ്പെട്ടത്! ആലോയിക്കാൻ വയ്യ
കരിഞ്ചോല ഭയങ്കര ഒരു ഇതാ
ഉം വയനാട് കാണാൻ നല്ല ഭംങ്ങിയാ നമ്മള കേരളത്തിന് തന്നെ ഭംങ്ങിയുള്ള ഒരു ജില്ല വയനാടാണ്
അതെ അതെ
വയനാട്ടിലൊക്ക പോയാ നമുക്ക് പോരാൻ തോന്നൂല അവിടത്ത ത്താണും പ്പും കോടമഞ്ഞും നല്ല കാലാവസ്ഥയാണ് ഇപ്പൊ ചെന്നാലും
ആൾക്കാരും അങ്ങനെ തന്നെയാണ് നല്ല
നല്ല സ്വഭാവം ഒള്ളവ ഉം എന്റെ ഫാമിലി ഒക്ക ഒണ്ടാര്ന്നവിട നല്ല ഉം വയനാ ഇല്ല കേട്ടാ ഞാന് അവര കഥയാ പറഞ്ഞട്ത്തത് കൊരങ്ങൻമാര് വന്നിട്ട് ചോറ് കൊണ്ടോ ഓ അവളെന്ന്ച്ചാല് ഫുള്ള് കാപ്പി ചൊ മറ്റേ തേയില പിന്നെ കൊക്കോ കൊക്കോൻ്റ മരം ആക്ക് ഫുള്ള് ഉം അവരെ ചുറ്റു ഭാഗത്ത് അത് തന്നെ. കാലാവസ്ഥ സ്ഥലത്ത്
ആ അതാണല്ലോ നമ്മള പച്ചപ്പ് കാണതല്ലേ ആ വയനാട് അമ്മക്കാണ് പ്രദേശത്തക്കാണ് കെടക്കുമ്പോ മൊത്തം ഒരു പച്ചപ്പ് പ്പാണല്ലോ മ തായ്‌വരകളും അതൊക്കെ ശെർക്ക് കാ കാപ്പിയല്ലേ
കാപ്പിയാ തേയില തേയിലയും കാപ്പീം ഉം
ഉം ആ തേയില ഫാക്ടറിയിലൊക്ക പോയിണേ ഞങ്ങള്
ആഹ് നമുക്ക് നല്ല എന്താ മനസ്സിന് ഒര്ഒരു സന്ത് ഒരു കുളിർമ കി ട്ടന്നൊരു ഇതാണ് അയിലേ അങ്ങന നടന്നാല് അതെ അതെ നല്ല രസാണ്!
ഉം ഞങ്ങള് വയനാട് എടക്ക് പോവലൊണ്ട് വയനാട്ടില് കാണാനൊക്ക കൊറേ കാഴ്ച ചെയ്തതു കൊണ്ട് ഇന്നാണ് ഇപ്പ ഞങ്ങളെ കുടുംബശ്രീന്റെ കീഴിൽ കു ഞാനന്ന് പോയിട്ടില്ല കുറു കുടുംബശ്രീന്റെ കീല് ആ എന്താ കൂടലിലെല്ലാരും പോയിരുന്നു വെൻ ഞാൻ പിന്നെ മോന് ചെറുതായപ്പളെ പോയിട്ടില്ല അവരന്നാ കുറവാദ്വീപിലൊക്ക് പ്പ പോയാരുന്നു കുറവാ ദീപൊക്ക ഒണ്ടവിടെ
ആഹ് ആഹ്
ഇതിലൊള്ളെ
ഓ ഉണ്ട് വയനാട്ടില് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാന്
അതന്നെ നമ്മക്ക് കണ്ടാലും മതി വരൂല വീണ്ടും വീണ്ടും പോവാൻ ആഗ്രഹിക്കണ ഒരു സ്ഥലാണ് ചെലപ്പോ നമ്മക്ക് ഇപ്പൊ ഈ മൈസൂരൊക്കെ പോയാൽ നമ്മക്ക് വേഗ ക്ക മടുപ്പ് വരുഅല്ലോ മൈസൂരക്ക നമ്മളിപ്പൊ പോയി ഇനിപ്പൊര് മൈസ് ട്രിപ്പാണ് നമക്ക് ഇഷ്ടണ്ടാവില്ല പക്ഷെ വയനാ എന്റെ ഒരു അഭിപ്രായത്തിൽ പറയാ വയനാട് എന്ന് പറഞ്ഞാൽ ചാടി കയറി പോരും
അതെതെ അതന്നെ എല്ലാരെയും അവസ്ഥ ഉം യാത്ര ചെയ്താൽ ക്ഷീണം അറിയില്ല വയനാട്ട് പോകുമ്പോ ചൂട് അതൊന്നും അറിയൂല്ല
ചൊമ ഉണ്ടല്ലോ നല്ലേ
ഉം നല്ല ചൊമണ്ട്
ചൊമക്ക് എന്താ തേനും കുരുമുളക് പൊടീം കഴിച്ചോക്കിയാ മതി തേനിന്റെ കുരുമുളക് ക് പൊടി ചാലിച്ചിട്ടേ മൂന്നു നേരം കഴിച്ചോക്ക് വേഗം മാറും
ആഹ് കഴിച്ച് നോക്കാം
പിന്നെ വേണെങ്കില് തുളസിയില ങേ നമ്മുടെ തൂക്കില് പുട്ടിന്റെ തൂക്കല്ലേ
ആഹ് ആഹ്
അതില് കല്ലുപ്പം തുളസിലട്ടാണ്ട് ആവി പിടിച്ചാലും മതി ചൂടാക്കിയണ്ട് ആവി ഇങ്ങനെ കൊണ്ടാ മതി അങ്ങനെയാൽ വേഗം സുഖവും.
ഉപ്പിട്ടിറ്റോ?
ഉപ്പല്ലേ കൊറച്ചിടാ ഒരു മൂന്ന് നാല് കല്ലുപ്പ് ഇടണം പൊടിപ്പിലേറെ ഫലം കല്ലുപ്പിന്. പിന്നെ ഒരു നാലഞ്ച് ആഹ നാലഞ്ചില തുളസിയിലേ എന്നിട്ട് ആ വെള്ളം തിളപ്പിച്ചിട്ട് ആ ആവിങ്ങനെ കൊള്ള
ആഹ്
അതൊന്നും അടുപ്പത്ത് വെച്ച് ഒന്ന് കൊറച്ചേരം തെളപ്പിക്കണം. ക്ക് ഗ്യാസമലക്കെണെങ്കിൽ നമുക്ക് ചെറിയ തീയില് ത്താണ്ടൊന്നും ആവി കൊള്ളാം മേലൊന്നും തട്ടാത്ത രീതില്
ഇവിടുത്തെ ഗ്യാസ് എന്നെ കാട്ടില ഉയരത്തിലാല് ങ്ങനെ ആവിരിക്കാന ഭയങ്കര റിസ്കാണ്.
അല്ലെങ്കി പിന്നെ പുട്ട് ഉണ്ടാക്കണ തൂക്കുണ്ടല്ലോ അതന്നെ അതിൽന്ന് ആവി അങ്ങനെ പുറത്ത് പോല്ലല്ലേ നല്ലോണ്ണം ഒരു അഞ്ച് മിനിറ്റ് നല്ലവണ്ണം തിളപ്പിച്ചട്ട് പുറത്ത്ക്ക് വാങ്ങി വെച്ചിട്ട് ഒരു പൊതപ്പോ അങ്ങനെ എന്തെങ്കും മൂടി പൊതച്ച
ഞാന് വിക്സ്ട്ടിട്ട് ആവിട്ക്കലണ്ട്.
ആഹ് വിക്സ് വിക്സ് ഭയങ്കര കേടാണല്ലോ
വിക്സോ
ആ വിക്സ് ആദ്യൊക്കെ നമ്മളൊരു ടൈഗർ ബാം ഉണ്ടായിന്നില്ലേ അതിന് അത്ര കുഴപ്പില്ല അത്പ്പോ അയന് കിട്ടാനില്ലല്ലോ? പക്ഷെ കിട്ടണതാണെങ്കിലും ആ സ്മെല്ലില്ല. അന്നത്തെ ആ സ്മെല്ലൊന്നുംല്ലപ്പൊ അല്ലെ അന്ന നല്ല സ്മെല്ലേനെ ഇത് ഇവിടെ കുട്ടികളെ ഡോക്ടർ ഉണ്ട് നല്ല ഒരു പ്രായായ ഡോക്ടർ പഴയ ഗവൺമെന്റ്ന്ന് റിട്ടയർഡ ഒക്കെ ആയ ഡോക്ടറാണ് അയാള് മക്കൾക്ക് ചുമ കായി ചെന്നാല് ആവി പിടുക്കാന് എഴുതിരൊലെ പുറത്തുന്ന്. ആ ഡോക്ടർ ഇങ്ങനെ ചെയ്യാനാ പറയാ ശ്വാസം മുട്ടല് ഇല്ലോൽക്കാണ് ആവി പിടിക്കാ ആവി പിടിക്കരുത് കുട്ടികളെ ഒരു വയസ്സ് രണ്ടണ്ട് വയസ്സിലെ കുട്ടികളെ ഒന്നും ആവി പിടിക്ക ക്കരുത് പക്ഷെ ഇങ്ങനെ ചെയ്താ മാറും ചെയ്യുല്ലോ
ഉം
ചെറിയ മക്കളൊക്കെ പിടിക്കാൻ ബുദ്ധിമു ട്ടാണ് നമ്മക്കൊക്കെ ചെയ്യാം പിന്നെ ഒരു അഞ്ച് വയസ്സ് നാല് വയസുള്ള കുട്ടികളൊക്കെ ചെയ്യും രണ്ട വയ
ഞാനറ്റ് ഓ ഞാന ഇങ്ങനെ ഒന്നാ വിക്സി വിക്സ് ഇട്ടിട്ട് ഇങ്ങനെ ആവി പിടിക്കും.
പിന്നെ കടയിന്നൊരു ചെറിയൊരു പച്ച ഗുളിക വാങ്ങാൻ കിട്ടുവല്ലോ അത് പൊട്ടിച്ചുയ്ക്കല്ലോ തെളച്ചള ള്ളത്ത്ക്ക് എന്നിട്ട്മ്മ ഹീറ്ററ്
മറ്റേതോ വി വിറ്റാമിൻ ഇയോ
അതല്ല ആ അങ്ങനത്തെ ഒരു കായാപ്സൂളിന്റെ പോലെ തന്നെയാണ് പക്ഷെ ആവി പിടിക്കണ അത് ഡോക്ടർമാരെ എഴുതി തരലുണ്ടാല്ലോ അഞ്ചു രൂപയാണ് ഒരു ഗുളികൾക്ക്.
അത് അതൊന്നും ഞാന് കണ്ടിട്ടില്ല. ഞനങ്ങനെആഹ് ചെറിയ കുട്ടികളൊന്നും ലലോ
ആഹ്, ഇത് വല്യോർക്കും എഴുതി തരുന്നതാണ്.
ഉം ഞാനിന്നല്ലെ കാണിച്ചിട്ട് കൊഴപ്പൊന്നുല്ല, ഏഹ് മാറിട്ടില്ലെങ്കില് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാ
മാറിയിട്ടില്ലെങ്കില് ലെ, ഹ്മ്മ് ഇങ്ങള് തേനും കുരുമുളക് പൊടിയും അതന്നെ പണിയില്ലല്ലോ അത് കൊറച്ച് ചാലിച്ച്ണ്ടാക്കി ക്കിച്ചാണ്ട് ഓരോ ടീസ്പൂണും മൂന്ന് നേരാണ്ട് കഴിച്ചോക്കി മാറ്റണ്ടാവും കഫ ഒക്കെ പൊറത്ത്ക്ക് വരും, ഈ കഫം ഇങ്ങനെ അടഞ്ഞ് നിന്നിട്ടാണ് ചുമ കൂട്ണത്
ആഹ്
പിന്നെപ്പം ഫാന് മഴ, എങ്ങനെ?
അത് രണ്ടൂസം മഴകൊണ്ട് ണ്ടിനു അങ്ങനെ വന്നതാ. ഏത് മഴയത്തും ഫാന് ട്ടാൻണ്ട് നിക്കാൻ പറ്റൂല
ഇവിടെ കൊതുകാണ് ഫേനില്ല. ഈ ചാ
ആ ഇവിടെയ്ണ്ട്, ചക്കെ മാങ്ങ ഈ മാങ്ങ ആഹ് കഴിഞ്ഞ അയിന്റെഷം മാങ്ങക്കും വലിയ ഡിമാൻടില്ല, ഇവിടുത്തെ മാങ്ങ പഴുത്ത് വികാ മറ്റേ എന്താ പറയാ ഒര് ഉലുവാ മാങ്ങയോ
ആ വല്ല്യ വലിയതാ നല്ല നീളൊക്കെ ഇണ്ടായിട്ട് അതെങ്ങനെ നിങ്ങൾ തൈ വാങ്ങി വെച്ചതാ
അതെതോ കാലം വെച്ചതാ
ആഹ്.
നറച്ചുണ്ടാവും ആഹ് അധികം പുളിപ്പ്ണ്ടാവൂല നല്ല മ ത് രാ, നല്ല ടേസ്റ്റൊക്കാണ്. പക്ഷെ അത് പഴത്ത്ന്ന് ഇണ്ടായി നിൽക്കു ന്നത് നല്ലത് പച്ച കഴിക്കാനാ ഇഷ്ടം. ആഹ് ഹ്മ്മ് നല്ല ടേസ്റ്റാനത്.
അതോടൊ ഒര് ദിവസം ഞങ്ങള് ആഷാവർക്കറ് കൊണ്ടന്നിനി വീട്ട് വന്നപ്പളേ മക്കൾക്ക് കൊടുത്താളറ്ന്നെ അങ്ങനെ വീടുകള് അങ്ങനെ വിസിറ്റയ്യല്ലോലെ അപ്പൊ ഇവിടെ അട്ത്ത്ള്ള ചേച്ചിയാണ് ഞാന് കുടുംബശ്രീയിലൊക്കെ പ്രവർ എത്തിച്ച്നോണ്ട് ഞങ്ങള് നല്ലെ പരിചയാണ്. അങ്ങനെ കൊണ്ടന്നീനി അപ്പം ഇന്നോടറഞ്ഞെ ഇത് കത്തിയോണ്ട് നമ്മക്ക് ചെത്തി
ആഹ്
ആഹ്, ആഹ്